ഹലോ ആ സുഖല്ലേ?
ആ സുഖം പിന്നെ ഫുഡൊക്കെ കഴിച്ചാ?
ഫുഡ് കഴിച്ചോണ്ട്ക്കാ
ആ വീട്ടിലാ
ആ
ആ ആ
അവടെ മഴണ്ടോ?
ആ ഇവടെ മഴയൊള്ളു ഇപ്പം ഇച്ചിരി തോന്ന് നിക്കുന്നു. രാവിലെ
എന്താ?
പിന്നെന്താ എന്താണ് സ്പെഷ്യല് ഫുഡൊക്കെ?
നെയ്ച്ചോറും കോയിം.
ആഹാ വീട്ടില് ഹസ്ബൻഡ് രണ്ട് കുട്ട്യേള് ഉം. ആരുല്ല ഉം അവടോ?
ഇവടെ ഇമ്മ, ഇപ്പ, ഞാന്, ഏട്ടൻ, അനിയത്തി, ഏട്ടത്തി.
ആഹാ എന്താ പഠിക്ക്യാണോ അതോ വർക്കെയ്യാണോ?
പഠിക്കുവാ.
ആ ഉം
അല്ല പിന്നെ ഇന്ന് വന്ന് ഉച്ച വീട്ട്ക്ക് പോന്നാണ്.
ആ
ആ
ആ കാണാറുണ്ട്. എന്ത് കാണാറുണ്ടോന്നോയ്ച്ചേ
ഫുട്ബോള്.
ഇല്ല ല്ല കാണാറില്ല ഇഷ്ടാണ് പ പക്ഷെ അങ്ങനെ കാറൊന്നുല്ല.
ഉച്ചക്കെന്താ ഫുഡ്?
ചെക്കി മീൻകറി ചോറ് തോരൻ മീൻ വറുത്തത്
ഉം
ഉം പിന്നെ പിന്നെന്താ അവിടൊകെ മഴയൊക്കെ ഉണ്ടോ
ഇവിടെപ്പം മഴയില്ല രാവിലെ ണ്ടായിരുന്നു ചെറുതായിട്ട്
അവിടെ മഴണ്ടാ
ആ രാവിലെ ചെറുതായിട്ട്ണ്ടായിരുന്നു ഉച് ഫുഡയിച്ചോ
ആ കഴിച്ചു
ചാലെന്തെനി
രാവിലെ
രാവിലെ അപ്പവും മുട്ടക്കറി അവിടെയോ
വിടെ ഉം ഓട്ടടിയും കോയിക്കറി
ആ ആ അ അ ആ ഒട്ടട തേങ്ങയും ശർക്കരയൊക്കെ വച്ചുണ്ടാക്കുന്നല്ലേ
അല്ല ഒരു ഒരു കട്ടില്ലരപ്പം
ആ ആ ചട്ടിയിലല്ലേ കുഴിയുള്ള ചട്ടിൽ വെച്ച് ഉണ്ടാ ആ ആ ഇവളയ്ന് ഓര ഓരെ
ആ ഒരട്ടി
പിന്നെ എന്താണ് വർത്താനം
പിന്നെന്താ ഇവിടെ കുട്ടികളൊക്കെ സ്കൂളി പോയി രണ്ട് പെൺകുട്ടികളുണ്ട് അവര് പോയി ഹസ്ബന്റ് പള്ളിയിലാണ് ചീണ്ടുപോയി ഉം പിന്നെ എന്ത എന്താ പഠിക്കുന്നേ
ഞാൻ പ്ലസ് ടു
ആ ഹ് ആ ഏതാ സബ്ജക്ട് ഏതാ
കംമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ
ഏതാ
കമ്പ്യൂട്ടർ ഒമേസ്
ആ ആ എങ്ങനെ പോകുന്നു പഠിത്തോക്കെ
അടിപൊളില്
ആഹ്
പിന്നെ
വേറെന്തൊക്കെയണ്ട് വിശേഷം
പൊറത്തോട്ടൊന്നും പോയില്ലേ
ക്ലാസ് ഉണ്ടായിരുന്നു
ആ ആ എല്ലാ ഫ്രണ്ട്സു ആമായിട്ടൊ ഒന്നുംക്ക്റങ്ങ ഒന്നും പോകലേ
ഓ
ഉം ആ
പ്രളയ എന്നാ വേണ്ട അവിടെ
എന്താ
അയം
ഇല്ല ഇവിടെ അങ്ങനെ കുഴപ്പൊന്നല്ല ഇവിടെ ഇവിടെും വെള്ളം ഇല്ലായിരുന്നാണ്പ്പ മഴയൊക്കെ പെയ്താപ്പോ വെള്ളമൊക്കെ ആയി കിണാറുകളിലൊക്കെ
ഉം
അതുകൊണ്ട് വലിയ പ്രളയത്തന്നൊന്നും വരൊന്നല്ല അത്യാവിശ്യം മഴയുണ്ട് വെള്ളമായി ഇല്ലല്ല ഇവിടെ അങ്ങനെ വെള്ള ഇല്ല ഇവിടെ അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലംല്ല
ആഹ
അങ്ങനെ നോർമല ആയിട്ടുള്ള സ്ഥലം ഉം വേറന്താ നളെ ആ നളെ പോണ്ടരല്ല
നാളെ പോവണ്ട
ഉം പിന്നെ എന്തൊക്കെ ഹോബികളൊക്കെ വീട്ടിരിക്കുമ്പോ
എ ആ ഞാനൊരു വീഡിയോ എഡിറ്ററാണ് വീഡിയോ എഡിറ്റർ
ആഹഹ
അപ്പൊ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി
ആണോ എന്താത് ഈ ബർത്ത് ഡേ വീഡിയോക
ആഹ ബ്രിത്‌ഡേകൾ ചെയ്യും എല്ലാ ടൈപ്പ്യും
ആഹ പാട്ട് ഒക്കെ ഇട്ടു അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല അത് പിന്നെ ആഹ
വർക്കുണ്ടെങ്കിൽ തന്നാൽ -
ആ ആ ഓക്കെ നമ്പർ നോക്കി ചെയ്യാം
ആഹ
ആ അത് എത്ര റേറ്റ്
വൈകിട്ട് നല്ല പണി നല്ല പണി എടുക്കണെങ്കിൽ ഒരു മുന്നൂറ്‌ നാനൂറ്‌
ആണോ
ആ ചെറിയ വീഡിയോ ആണെങ്കില് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ ടൈപ്പ്
അത് നമ്മടെ ഈ കുട്ടിയുടെ പേരൊക്കെ വെച്ചല്ലേ പാട്ടു പാടിയിടുന്നത് അല്ലേ
പാട്ട് അങ്ങനെ അത് ഇണ്ടാക്കണം പാട്ട് വേറെ ഉണ്ടാക്കണം
ആ ആ എന്നാല് അതിന് റേറ്റ് കൂടുവാരിക്കും അല്ലേ
ഉം
ഉം ആ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ആ മോൾടെ ബർത്ത്ഡേ ആയി ജൂലൈ അടുത്ത ജൂലൈ നാലിന്
ആ ആ
ഉം പിന്നെ ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മൂത്താളുടേത് ഇളയത് ജൂലൈ നാല്
മൂത്താള് എത്ര ക്ലാസ്സിലാ
മൂത്താള് ഒമ്പതില്
ഉം
അപ്പ എങ്ങ സ്റ്റാറ്റസ് കാണുമ്പോ അതുപോലെ ചെയ്യണന്ന് തോന്നീട്ടുണ്ട് പക്ഷെ ഇത്ര എങ്ങനെയാന്നൊന്നും അറിയാത്ത കൊണ്ട് ഞാൻ പിന്നെ അത് നമ്മള് ഇവരുടെ പേര് വെച്ചിട്ടല്ലേ പാട്ടിടുന്നേ
പാട്ട് പേര് വെച്ചിട്ടാ പാട്ടുണ്ടാക്കല് ഞങ്ങള് പാട്ട് വേറെടുത്ത് വിടലാണ്
ആ ആ അതെങ്ങനാ ഈ പാട്ട് നമ്മള് ഈ പേര് വെച്ചിട്ടൊക്കെ വിടുന്ന എങ്ങനെയാ വേറെ ആളാണോ ചെയ്യുന്നത്
ആ വേറെ സ്റ്റുഡിയോക്കാര് ചെയ്യുന്നതാണ് മ്യൂസിക്
ഉം ആ അങ്ങനെയുള്ള സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്
ഉം
ഉം ഉം അത് ഭയങ്കര റേറ്റായിരിക്കും അല്ലേ
ഉം അതിന് നല്ല റേറ്റ് വരും
ഉം ഉം
വീഡിയോ ഒക്കെ ഉണ്ടെങ്കി ആ ഫോട്ടോ എഡിറ്റ്‌ ചെയ്ത് എഡിറ്റ്‌ ചെയ്യും
ഉം ഉം ആ ആ ആ ആരേലും ഉണ്ടായാൽ ഞാൻ പറയാം ആരെടുത്തു പറയാം ആരെങ്കിലും വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഉണ്ടെങ്കിലേ പറയാന്ന് അവർക്ക് റെക്കമന്റ് ചെയ്യാം ഉം
പിന്നെ പിന്നെ എന്താണ്
പിന്നെന്താ അങ്ങനെയൊക്കെ പോകുന്നു മഴ ആയ കൊണ്ട് എങ്ങോട്ടും ഇറങ്ങാനും തോന്നുന്നില്ല എങ്ങോട്ടും പോകുന്നുവില്ല ഇവിടെത്തന്നെ ഇരിക്കുന്നു വീട്ടിൽ തന്നെ ഉണ്ട് കുട്ടികൾ വരുന്നവരെ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ അവിടെ എന്താ വീട്ടിലാരും ഇല്ലേ ഇപ്പൊ ആരുടെയും ബഹളം ഒന്നും കേൾക്കുന്നില്ല ഉം ഉം പിന്നെ എന്താണ് നാളെന്താണ് സൺഡേ ആയിട്ട് പരിപാടി
നാളെ ഒരു പരിപാടി ക്യാമ്പുണ്ട് വൈകുന്നേരം മുതല്
ആഹ് ഹ്
ബാങ്കി പോണം നാളെ ഫ്രീ ഉണ്ടെങ്കിലൊക്കെ വിളിക്ക്
ആ ഓക്കെ വിളിക്കാം
പിന്നെ പത്ത് ഫുട്ബോള് ങ്ങ ടീമേതാ വേൾഡ് കപ്പില്
എന്താ
ഫുട്ബോള് വേൾഡ് കപ്പിലേതാ ടീമ്
ഓ ഞാൻ ഫുട്ബോള് കാണാറില്ല പിന്നെ മെസ്സിയൊക്കെ ഏറ്റവും ഇഷ്ടം മെസ്സിയാണ്
അയ്യോ
പിന്നെ അവിട ആർക്കാ നിങ്കാർക്കാണ്
മ്മടത്ത്
അതെന്നെ
ഉം
ആവശ്യ ഇഷ്ടം ഇങ്ങനെക്കുള്ള കാണാറുണ്ട് അങ്ങനെ ആടി രാത്രി പോലും കാണാറില്ല
ആ
ഉം ഇൻക്ക് മെസ്സിയെ ഇഷ്ടം അങ്ങനെ ഓവറായിട്ടൊരു കാണാ ങ്ങനൊന്നുല്ല അല്ലാതെ അച്ചാ ഏതെലൊക്ക കാണും ടി വി ഒന്നും ഇല്ല ഇവടെ അല്ലാതെ വല്ലപ്പഴും ഏ പിന്നെ
പ്പിന്നെപ്പ എന്താ
അങ്ങനെ എന്താ വിശേഷങ്ങൾ
നല്ലെഅ്
ഉം നാളെ അമക്കൊരു കല്ല്യാണം ഉണ്ട് നാളെ ഈ സമയത്തൊക്കെ അടുത്ത് അൽ അയലത്തെന്നെ വീട്ടില് കല്യാണം ഇന്നിനി രാത്രി എന്റച് ഊണത്തിന് പോണം നാളെ കല്യാണം കൂടാൻ പോണം ഉം അങ്ങനെ പിന്നെ
പിന്നപ്പന്താണ്
എന്തൊക്കെയ ഫുഡ് കഴിച്ച് കഴിഞ്ഞൊ
ആ ഫുഡ് കഴിച്ചഴിഞ്ഞു
ഉം എല്ലരും എവിടെ പോയി
എല്ലാരും വർക്ക്‌കഴിഞ്ഞോ
മ് മ് ഉം നീ മാത്രം പോയില്ലേ
ഉം നല്ല ഉം ക്ലാസ് പോയി ചോറ് ണ്ണാ വന്ന
ആ ഹ് ചോറ് കൊണ്ട് പോയില്ലേ
അല്ല ഇന്ന് വലിയ വണ്ടി കൊറെ നിറ കൊട്ടു
ആ ആ അടുത്തന്നെയാണോ സ്കൂള്
ആ
ആ മ് തുകൊണ്ട് ഉച്ചയ്ക്ക് വരാ
ഉം പിന്നെ എന്താ
പിന്നെന്താ പിന്നെ ഇവടെ ഒരു ക്യു ച്ചകുട്ടി ഉണ്ട് അത് അതിന് ചിക്കൻ വേണന്ന് ഇപ്പൊ ഹ ഹ അങ്ങനെ മീൻ കൊടുത്തപ്പ നീ ഏ
പട്ടി ടൈപ്പ്
ആ ചിക്കൻ വേണം ചിക്കൻകാല് അങ്ങനെ അവിടെ പത്ത് മിനിറ്റ് ആയോ ഉം ആ ഓക്കെ ഓക്കേ